എന്താണ് കുട്ടി പരിപാടിയൊക്കെ.
എന്താണ് പരിപാടി ഞങ്ങൾക്കിന്നൊരു സെമിനാറുണ്ടായിരുന്നു.
ആഹ് എന്നിട്ടത് കഴിഞ്ഞിട്ട് എപ്പഴാ വന്നെ
കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയപ്പം അഞ്ചുമണിയായി നല്ല തലവേദനയായിരുന്നു. കൊറച്ച് നേരം കെടന്ന് ഉം കെടൊന്നൊറങ്ങി മ് ഫോൺ. സൈലന്റില്
ആഹ് അപ്പൊ രാവിലെ എപ്പൊ പോണാരുന്നു എന്നാ ഒന്നൂല്ല
എട്ടരക്ക് ആയിരുന്നു ചെല്ലാൻ പറഞ്ഞെ ഇച്ചിരി താമസിച്ച് പോയി എട്ടരാന്ന് പറഞ്ഞാ എട്ടേ മുക്കാലായി അവിടെ ചെന്നപ്പോത്തേക്കും ഒരു പത്തുമണിയായി.
അതിപ്പൊ വേറെ സ്കൂളിലാരുന്നോ മ്.
അം.
നമ്മളെ സ്കൂളിലല്ലാതെ ലെ മ്സ്. എന്നാ ഒന്നൂല്ല ഞാനിങ്ങനെ ഇരിക്കുണ്.
ഒന്നിച്ച് വന്നിട്ട് ഉള്ളൊരു.
ആഹ് പരിവാടി ഫുഡ്ഡൊക്കെ ഇന്ന് ഇണ്ടാക്കണോ.
ഫുഡ് ആഹ് ദേ വെച്ചേക്കുന്നു. ഇന്നലത്തെ കൊറച്ച് കറിയിരിപ്പുണ്ട് അതിന്റെ കൂടത്തിൽ കൊറച്ചുംകൂടെ.
പിള്ളേരപ്പൊ എവിടെ ആരുന്നു പിള്ളേര് അപ്പുറേ വീട്ടിലാ. ആഹ് അന്നേ മദ്രസയുണ്ടായിരുന്നോ.
മദ്രസയുണ്ടായിരുന്നു ഉച്ചവരെ മദ്രസയുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ തറവാട്ടിലാക്കി. അവിടെ ഉമ്മായും ഉപ്പായുമുണ്ട് അത് കഴിഞ്ഞതിനുശേഷം അവർക്കിന്ന് കരാട്ടേടെ ക്ലാസ്സുണ്ടായിരുന്നു വൈകുന്നേരം.
ആഹ് അപ്പൊ ഇന്നപ്പോ വിളിക്കാൻ പോയി നിങ്ങ ക്ക് രണ്ടു പേർക്കും നിങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സ് അല്ലേ
ഉം
അപ്പം നിങ്ങക്ക് രണ്ടു പേർക്കുവുണ്ടായിരുന്നൊ സെമിനാർ.
രണ്ടു പേർക്കും ഉണ്ടായിരുന്നു.
ഉം അപ്പം പിന്നെ കൊഴപ്പവില്ല ഇനിയിപ്പം നാളെ ഒരു ദിവസം ഉണ്ട് അവധി ദിവസം അല്ലെ എല്ലാം കൊണ്ടും ടൈറ്റ് ഷെഡ്യൂളാണ്. ആഹ് ഇനിയിപ്പോ എക്സാമ് ഒക്കെ വരാറായോ
എക്സാമ് കൊറച്ച് ക്ലാസിന്റെ രണ്ട് ക്ലാസിന്റെ പത്തിന്റെയും പ്ലസ്റ്റുന്റെയും ഇപ്പം നടക്കുണ്. ബാക്കി ക്ലാസ്സുകൾക്ക് അടുത്ത മാസം വരും.
ഉം
അപ്പം അതിൻ്റെ.
ഉണ്ടായിരുന്നോന്നെ ഇന്ന്.
ഇന്ന് രാവിലെ ഞങ്ങളെറങ്ങുമ്പം ഇവിടെ ഒരു ഉം പൊടിമഴ മൊത്തത്തിലൊരു മഴ. ദിസായിരുന്നു വെയിലൊന്നും ഇല്ലേരുന്നു. പക്ഷെ മഴ ശക്തമായിട്ടുള്ള മഴയല്ല ചെറിയ ഇങ്ങനെ ച പൊടിമഴ പോലെ ചാറി ചാറി നിക്കുവായിരുന്നു
ഇണ്ടോക്കീല
ഉം അത് കാരണം ഒരു ചീഞ്ഞ ദിവസായിരുന്നു
ആഹ് ഞങ്ങക്കും അതെയായിരുന്നു ഇവ ടെ മൊത്തം മഴ ഓ സീ മിറ്റത്തും എറങ്ങാൻ പറ്റില്ല ഒന്നുവില്ലാതെ
വല്ല്യ മഴായിരുന്നോ അതോ
ചെറിയ മഴ എപ്പഴും എപ്പഴും പെയ്യും അപ്പൊ മഴ ഇൻക്കിപ്പ ചെ മഴയായാ മതീലോ ചെറുതായാലും വലു തായാലൊക്കെ മൊത്തത്തില് മൂടി നിക്കുവായിര്ന്നു ഉം പിന്നെന്നാ ഇന്നലെയിപ്പൊ നിങ്ങള് ആഹ് സ് കൂളിലെന്തോ ഇത് വർക്കിന്റെ കാര്യം പറഞ്ഞില്ലേ പുതിയതായിട്ടെന്തോ ആഡ് ചെയ്തത് അത് വന്ന് അത് വന്നായിരുന്നോ ചെയ്തിട്ട് സ്കൂളിലെ ആഹ് സ്കൂളിലെയ് ഇന്നലെ വൈകിട്ട് സ്കൂള് വിട്ട് വന്നുകയിഞ്ഞപ്പം പറഞ്ഞില്ലായിരുന്നോ എന്തോ ഒര് ഫോം ഫില്ല്ചെയ്ത് കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് അനിയത്തി എന്തോ വിളിച്ച് പറഞ്ഞൂന്ന് പറഞ്ഞ്
ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടന്നൊ
ആഹ്
അയ്യോ അതെനിക്ക് ഓർമ്മ വരുന്നില്ലാല്ലോ
അഹ് ആണോ എന്നാ പിന്നെ പോട്ടെ ഞാനാണെങ്കില് മറ വന്ന് പോയി ചെറിയൊരു ട്യൂബ് ലൈറ്റാണുള്ളത് എന്തേലൊക്കെ ആവട്ടെ വേറെന്നാ
എന്നാരുന്നു ഇന്ന് ഭക്ഷണോക്കെ ഇന്നെന്നാ സ്പെഷ്യൽ ശനിയാഴ്ചയായിട്ട്
ശനിയാഴ്ച സ്പെഷ്യലെന്നാ ഒര് സ്പെഷ്യലൂല്ല ഏഹ് ഇന്നിപ്പം കൊച്ചിന് ഓത്തുപള്ളീന്ന് ചോറ് കൊടുക്കലുണ്ടായിരുന്നു അന്നിട്ട് ഉച്ചക്കത്തെ അവന്റെ കാര്യം റെഡിയായീന്ന് പറയാൻ പ റ്റില്ല ഇന്ന ലെ ഇവിടെ വെച്ച തേങ്ങാച്ചോറിരുപ്പുണ്ടായിരുന്നു അതും കച്ചമ്പറും പപ്പടവും അച്ചാറും കൂട്ടി അവന് കൊടുത്തു എന്നിട്ട് അവന് കിട്ടി ഫുഡ് ഞങ്ങള് കഴിച്ചു കാരണം അതില് നോൺ വെജുണ്ടല്ലോ
ആഹ് നോൺ വെജ് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോല്ലെ അപ്പവൻ ചോയ്ച്ചില്ലേ
ഉം എടക്കെടക്ക് വന്ന് ഒളിഞ്ഞൊളിഞ്ഞ് നോക്കും എന്നേരം നമക്ക് പാവം തോന്നും പക്ഷെന്നെ പിന്നെ ഞാൻ അതെന്നാെച്ചാ ആഹ് ഒര് മരുന്ന് തീർന്നാര്ന്നു അഞ്ച ആം ഒരു നെയ്മരുന്നാ അത് അതെ ഇതിനാത്തെ ഒര് നെയ്മരുന്ന് തീർന്നു ഇനിയിപ്പോ അടുത്തായ്ച്ച ആല്ലോ പോണ്ടേ അന്നേരം ഇവനോട് ഏഹ് ഇങ്ങനെ ഞാൻപ്പ പറഞ്ഞാര്ന്നു ഇനിയിപ്പിന്ന് മേടിക്കണ്ട ഇന്നിപ്പ മേടി ക്കാൻ വേണ്ടി പോണാരുന്നു അപ്പൊനി ഒര് ഒര് കുപ്പി കൊട്ത്തൂലോ അന്നാ പിന്നെ നമക്കിപ്പ നിർ ത്തിയാലൊ ഇനിപ്പൊ ഒരായ്ചേം കൂടല്ലെ ഒള്ളൂ
അങ്ങനെ ഡോക്ടർനോട് ചോദിക്കാണ്ട് നിർത്താൻ പറ്റോ എനിക്ക് തോന്ന്ണു ഒരാഴ്ചേം കൂടെ കഴി ക്കേണ്ടി വരുവായിരിക്കും കാരണം അന്നേരായിരിക്കും അയ്ൻ്റൊരു കോഴ്സ് കംപ്ലീറ്റ് ആവൂളൂ
ആവൂള്ളു അതെന്നാന്ന് വെ വെച്ചെയ്നാ ഭയ്ങ്കരവായിട്ട് മെലിഞ്ഞൂന്നേ ഒട്ടുമില്ല നമ് ക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും കാണുമ്പൊ
മുട്ട കൊടുക്ക് മൊട്ട എല്ലാ ദിവസ
ഓ അത് കഴിക്കുന്ന്ണ്ട് അത് അത് എല്ലാ ദിവസവും ഒന്നെങ്കി പൊരിച്ച് അല്ലെങ്കിൽ പുഴുങ്ങിയത് എന്നും പറഞ്ഞ് രണ്ട്. ണ്ടോ അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ മൊ ഇ മാത്രം കഴിക്കുന്നുകണ്ടാവുന്നില്ല പിന്നെന്നാ വെച്ചാൽ നമുക്ക് കണ്ടിന്യൂസ് അങ്ങനെ കൊടുക്കാനും പറ്റില്ലല്ലോ ഈ ക ചോറിന് ഇത് തന്നെ അല്ല അത് മുട്ട കഴിക്കുന്ന കൊണ്ടുള്ള കുഴപ്പില്ല ആഹ് വേർ ആഹ് വേറെ കറികൾ ഉണ്ടെങ്കി എന്നും ഞാൻ എന്നും ശരിക്കും മുട്ട കൊടുക്കാറുണ്ട് പക്ഷെ വേറെ കറികൾ ഉണ്ടെങ്കി ആൾക്ക് കൊഴപ്പമില്ല ഇതിപ്പൊ എന്നാ പ്രശ് നം വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമായി കഴിയുമ്പം ഇതിന് ചിലപ്പോ ഒരു മടുപ്പ് വരില്ലേ.
രണ്ട് മൂന്ന് കറികൾ ഈ വെജിറ്റബിൾസ് വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് തരം കറികൾ ഉണ്ടാക്കി കൊടുക്ക് ഇപ്പോൾ. കോവയ്ക്ക വറത്തതോ അല്ലെങ്കി കോളിഫ്ലവർ വറത്തതോ ഇപ്പൊ സോയാബോള്
സോയാബോളും മുട്ട പൊരിച്ചതും ആണ് ഞാൻ കൊടുത്തു വിടണേ പി അല്ല കൊടു കോവയ്ക്ക് വറക്കണ്ട കോവയ്ക്ക് തോരൻ മതി അപ്പൊ ഇതൊക്കെ എന്നാ പ്രശ്നം എന്ന് വെച്ചാ ഈ സാധനം റിപ്പീറ്റഡ് വരാൻ പാടില്ല
ആഹ് അല്ല ഓരോ ദിവസം ഓരോരോ
അങ്ങനെയാ അങ്ങനെ ചെയ്യുന്നേ ഒരു തോരനും എന്തെങ്കിലും മുട്ടപൊരിച്ചതും അപ്പൊ ഞാന് സ്കൂളിൽ പോകുമ്പോ ഒരു തോരനും മുട്ടപൊരിച്ചത് അല്ലെങ്കിൽ ഒരു തോരനും സോയയും. ഏഹ് പിന്നെ അല്ലെങ്കിൽ ഇപ്പം മുട്ട ഉച്ചയ്ക്ക് കൊടുക്കണെ വൈകിട്ട് അടുത്ത മൊ വൈകിട്ട് അത്താഴത്തിന് മൊട്ട അങ്ങനെയൊക്കെയാ കൊടുക്കണെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാന് ആഹ് മറ്റേ ചക്കക്കുരു മിങ്ങയും കറിയും പ പ്പടോം വേറെ എന്നാ വേറെ എന്തുവാ ഉണ്ടായിരുന്നു ആഹാ കിഴങ്ങ് പൊരിച്ചതും കൊടുത്തുവിട്ടു
ആഹ്
അപ്പൊ അന്ന് വലിയ കുഴപ്പുണ്ടായിരു ന്നില്ല ഈ കറികളാണെങ്കിലും തൈരായിട്ട് കഴി ക്കും അതെന്നാ വെച്ചാ നമ്മള് തൈര് ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും ഇതും മൊത്തം മോര് കറി വെച്ചു അത് കഴിഞ്ഞിട്ടു പിന്നെ ഉറ കിട്ടിയില്ല അതുകൊണ്ട് തൈര് ഒഴിച്ചു വെക്കാൻ പ എന്നിട്ട് ഞാന് ആ ഞ ഇവിടെ മറ്റ തൈര് വിൽക്കുന്ന സ്ഥലുണ്ട് അവി രണ്ട മൂന്ന് തവണ ഉറ മേടിച്ചത് അപ്പൊ ഞാൻ ഇന്നാളും കഴിഞ്ഞ ആഴ്ച്ചേംപോയി ഉറമേടിച്ച് ഒഴിച്ച് വെച്ചതിലാണ് തൈര്ണ്ടായത് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞായിരുന്നു ഇച്ചിരി റ മാറ്റി വെക്കണോട്ടോ എപ്പോഴും എപ്പോഴും അവിടെ പോയി ചോദിക്കാൻ പറ്റില്ലന്ന് പക്ഷെ ഇവര് മറന്ന് പോയി പിന്നെ ഉറയില്ലാണ്ട് കഴിഞ്ഞ ദിവസം അവിടെൊന്നും ഇല്ല അവിടെൊന്നും ഇല്ലന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ മേടിച്ചു ഇവിടെ ഓര് മേടിച്ചു മോര് കറി വെക്കാന്ന് പറഞ്ഞു
ഈ വെജിറ്റബിൾ ഒക്കെ ഇട്ടിട്ട് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് പോലെ ഉണ്ടാക്കി കൊടുത്ത കഴിഞ്ഞാ
ആഹ അത് ഉണ്ടാക്കി കഴിഞ്ഞാ കഴിക്കും പക്ഷെ രണ്ടു ദിവസം ഞാൻ പറഞ്ഞു വിട്ടു അരി മേടിക്കണ കാര്യം രണ്ടു ദിവസം മറന്നുപോയി അത് മാത്രം മറന്നുപോയി അതുകൊണ്ട് ഞാന ഇനിയിപ്പം ഇന്നും കാര്യം പറഞ്ഞു കഴിഞ്ഞാ മരുന്ന് മേടിക്കാൻ പോയി കഴിഞ്ഞപ്പൊ പറഞ്ഞു വിടണംന്ന് എനക്ക്ണ്ടായിരുന്നു പക്ഷെ എനിക്കിന്ന് ഉച്ചയക്ക കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണമായി ഈ ഭയങ്കര പൈസയും കാലിനും വേനയും പുറത്തിനും നടുവിനോക്കെ വേദനയാണ് അണ്ട് ഞാന് ആ പോയ സമയത്ത് ഞാൻ കിടക്കുമായിരുന്നു അപ്പൊ എനിക്കൊരു ബോധം ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇനിയിപ്പ അടുത്ത ദിവസം മേടിക്കണം അരി മേടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാ അതുകൊണ്ട് വെജും മറ്റേ മുട്ടയും ചേർക്കാലോ ആഹ് അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് ഓർത്തിട്ടാ ഞാന് എന്നും അരി ഇവിടെ ഇരിക്കണതാ
ഉം ഉം പിന്നെ അവന് എനിക്ക് തോണു ചീര നല്ല ഇഷ്ടണല്ലോ
ആ പക്ഷെ ചീര തീർന്നു ചീര ഇപ്പ കിട്ടണീല്ല ചീര ഇപ്പൊ കിട്ടണീല്ല ആ അത് അതൊന്നും ഇല്ലാന്നെ പയറൊന്നും ഇല്ലല്ലോ
തോരനും അവന് ഇഷ്
ഇഷ്ട്ടല്ല ഉം ഉം ഇഷ്ട്ടല്ല ഉം ഉം ചക്കക്കുരു മാങ്ങയും കറി ഇഷ്ടാ അതിലെ ചക്കക്കുരു കഴിക്കും ചീരത്തോരം കൊടുക്കും ചീരത്തോരം പക്ഷേ പില്ലേനി ഇപ്പ ഈ ആഴ്ചല്‌ പറിക്കാനുണ്ടാവും ഒരു ദിവസം ആയി വന്നിട്ടുണ്ട് അയിന്റെ കൂമ്പൊക്കെ
ഉം
ആയി വന്നിട്ടുണ്ട് അത് ഇനി എടുത്ത് കൊടുക്കണം
അന്നിട്ട് മരുന്ന് മേടിച്ചോ അ തീർന്നു പോയ മരുന്ന് പിന്നെ പോയി മേടിച്ചോ
ആഹ് മേടിച്ചു മേടിച്ചിട്ട് ഇനിയിപ്പ ഐക്ക പറഞ്ഞു ഇങ്ങനെ കൊടുക്കാതിരിക്കണ്ടാന്ന് പറഞ്ഞു ഞാനാണെങ്കി എനിക്ക്
ട്ടേ ഇങ്ങനെ പത്തിം നോക്കുന്നതിനും കാര്യവില്ല
അല്ല പത്തി ന കൊടുക്കാതിരുന്നിട്ട് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ച ഞാനിരുന്ന കാരണം ഒരു കുപ്പി കഴിഞ്ഞൂലോന്ന്ർത്തിട്ട് അത് ഞാ എനിക്കിങ്ങനെത് സ കംപ്ലീറ്റ് ആ ആയിരിക്കും ഒരു മാസ ആണല്ലോ
ഒരു മാസത്തേക്ക് കഴിച്ചാ മതിന്നാണോ പറഞ്ഞെ അത് കഴിഞ്ഞിട്ട് ചിലപ്പം ആ മരുന്നില്ലാണ് ആ ആ അല്ല അത് അത് കഴിഞ്ഞിട്ട് പിന്നെത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുവായിരി
ഇല്ല ഇല്ല എനി ഒരു മാസം കഴിയുമ്പോ മാറ്റി തരാന്നാ പറഞ്ഞ ഇനി കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ മാ നിർ തും കാരണ
വേറെ ആ എന്തെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോ ക്കെ ഈ വെജിറ്റബിൾ ഒക്കെ വെച്ചിട്ട് പല
അങ്ങനത്തെ കൊറെ സാധനം എടുത്ത് വെച്ചിയ്ണ്ട് ഞാന് മറ്റേ ഏ ഇതില്ലേ എന്നതൊക്കെയാ ഏ മൊട്ട വെച്ചിട്ടും ആ സോയ ഓള് വെച്ചിട്ടും ഉള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാ കുഴപ്പന്ന് വെച്ച് കഴിഞ്ഞാ ആ ഭാരാഗ്യവേണ്ടേ ഇതിനെല്ലരുംണ്ട് ശരിക്കും തക്കാളി ചോറൊക്കെ നല്ല ടേയ് ടേസ്റ്റ് അല്ലേ
ആ അതൊന്നും അവന് ഇഷ്ടവില്ല ആ ഈ വെജിറ്റബിളിൻ്റെ നഗറ്റ്സ്സ്സൊക്കെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ളത് മേടിക്കാൻ കിട്ടുല്ലോ അതൊക്കെ ഫ്രൈ ചെയ്ത് ചോറിന്റെ കൂടെ കഴിക്കാൻ ഇഷ്ടവാണോ
ആ അത് ഞാൻ അങ്ങനെ കൊടുത്ത്ട്ടില്ല
ഏ
ഇഷ്ടമായിരിക്കും ഇഷ്ടായിരിക്കും ഈ ഫ്രൈ ചെയ്ത് കൊടുത്ത കഴിഞ്ഞ ഇഷ്ടായിരിക്കും
ആ അതൊക്കെ ആവുമ്പം അവർക്ക് കഴിക്കാന് ഒരു താല്പര്യം വന്നോളൂല്ലോ
ഉം ഞാൻ ഭയങ്കര പാടാന്നെ അവൻ ഫുഡിന്റെ വേസ് ത്തില് മാത്രവല്ല ബക്കിയുള്ളവർ കഴിക്കുമ്പഴയ് അവനിപ്പോ എന്നെങ്ങനെ കൂട്ടികൊടു താണ്‌ വിചാരിക്കാ ഇതിപ്പോ രണ്ടായിട്ടാന്നെ കഴിക്കണേ അവന് ആദ്യം കൊടുത്ത് അവനെ കിടത്തും രാത് ത്രിലാണെങ്കില് ആഹ് പക്ഷേ ഉച്ചക്കൊക്കെ വീട്ടിലിരിക്കണ ദിവസം എന്തെയ്യ്
ച്ചൊ ഒന്ന് പറഞ്ഞു ഇങ്ങനെ മനസ്സിലാക്ക കൊച്ചിന്റെ ഇങ്ങനെ ഇതായത് കൊ
അങ്ങനെയാണ് ആള് ഇതുവരെയും ചോദിച്ച് ട്ടൊന്നുല്ല പക്ഷെ നമുക് മുഖം കാണുമ്പോ ഒരു വിഷമം വരുല്ലോ ഇങ്ങനെ വന്നട്ട് നോക്കും ഇന്നിപ്പോ കൊഴുവർ ന്തായന്ന് ഉച്ചക്ക് കൊറെേക്ക കാണ ഭയങ്കര പാടാ കൊറേ പറഞ്ഞു അവനോട്
ആഹ്
ഇതാക്കടാ നീ അപ്പറപ്പോ സ്കേറ്റ് യ്തോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇവിടെ സ്ഥലം കുറവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു അന്നേരൊന്നും പുള്ളി പോണില്ല അത് കഴിഞ്ഞിട്ടിച്ചിരി കഴിഞ്ഞയ്പ്പോ
ഉം
ആഹ് ഇവൻ കണ്ടു ലാസ്റ്റ് തീരാറായിപ്പഴാ കാണ് ണേ അപ്പം നിങ്ങള് കഴിക്കാല്ലേന്ന് പറഞ്ഞു ഞാൻ പ്പ ഞാൻ പറഞ്ഞു കൊച്ചിനെ കഴിക്കാൻ പാടില്ലാട്ട് അങ്ങനെ ഇനി ഇപ്പ ഒരാഴ്ചല്ലേ ഉള്ളൂ ഒരാഴ്ച കഴ്ഞ്ഞ് കഴുമ്പത്തേനും ശരിയാവുള്ളു
ഒരാഴ്ച കഴിഞ്ഞയ്യുമ്പോ ഒന്നൂടെ കണ്ണിൻ്റെ ഇതൊന്ന് ചെക്കയ്യുമായിരിക്കും
ആഹ് ഇനിയിപ്പ ചെന്ന് കഴിഞ്ഞ് കഴുമ്പോ അവര് വീണ്ടും പവറ് ചെക്ക് ചെയ്യും എന്തെങ്കിലും മാറ്റം ഉണ്ടോന്ന് അറിയാൻ
ഉം ചെലപ്പം കൊർച്ചും കൂടി കണ്ടിന്യൂ ചെയ്യേണ്ടി ചെലപ്പോ ഒരു പ
ആറ് മാസം
അപ്പൊ ഡോക്ടറിനോട് ഒന്ന് ചോയിച്ചോക്കി ഇച്ചിരി എന്തെങ്കിലും ഒരു ടേസ്റ്റിന് വേണ്ടിട്ടൊക്കെ ആയിട്ട് അല്ല കൊർച്ച്